ഹലോ
ആഹ് എന്തൊക്കെ വിശേഷം
ആ സുഖയിട്ടൊക്കെ പോന്ന് എന്തുണ്ടവിടെ
ആഹ് ഇവിടെം അങ്ങനെ കൊപ്പോന്നൂല്ല്യ ആഹ് സുഖായിട്ട് പോണു
ഓ ഇഹ് മഴയുണ്ടോ
ഇല്ല മഴ ഇന്നലെ ഇണ്ടായിരുന്നു ഇന്നില്ല മഴ
ആ നല്ല ആ ഇവിടെ ഇങ്ങനെ കറു കേറി വരുന്ന്
അതെ ആഹ് ഇവിടെ ഇടി മുഴങ്ങി കേൾ ഇടി മൊഴങ്ങണോണ്ട് മഴത്തിന്റെ റിതൊണ്ട് ഉം ഇന്ന്‌ ഉച്ചക്കൊന്നും ഉണ്ടായിരുന്നു ഉച്ചക്കൊക്കെ വെയിലായിരുന്നു അങ്ങടോ
ഇവിടെ വെയില അല്ല അന്തരീക്ഷം മങ്ങിക്കിടക്ക പക്ഷെ മഴ പെയ്തില്ല മങ്ങിക്കിടക്ക ഇപ്പതാ നല്ല കറു വച്ച് വര്ണൊന്ന്
ഉം ഉം യാത്രി ഉണ്ടാവരിക്കും തോന്നണെ ഇവിടെ രാത്രിയും പെയ്യുന്ന്
ആണെല്ലേ ഉംങ്ങ വെള്ളമൊക്കെ ഉണ്ടോ അവിടെ?
ആഹ് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അവടെയോ?
ആഹ് ഇവിടെ കൊഴപ്പില്ല ഇവിടെ ഞങ്ങ്ക്ക് കുഴൽക്കിണറാ അപ്പൊ നമുക്ക് ആ ഒരു വിഷയില്ല വെള്ളം കുഴൽ കിണറ് ഉം
അല്ല ഏഹ് കുടിക്കാനോ അതെടുക്കുവാ
കുടിക്കാൻ നമ്മള് ഇത് കുടിക്കാൻ അടിച്ചിട്ടുണ്ടെങ്കിലും പൊറത്ത് മറ്റേ ഫിൽറ്ററ് വെച്ചിട്ടുണ്ട്. പിന്നെ അകത്ത് പ്യൂരിഫയറും വെച്ചിട്ടുണ്ട് നമ്മളെ കുടിക്കാനും പാചകങ്ങക്കൊക്കെ പ്യൂരിഫയർന്ന് എടുക്കുവാ ചെയ്യുന്നത്. അഹ് പൊറമ്പണിക്ക് മ മറ്റ ഫിൽറ്ററ് ചെയ്ത് വരുന്ന വെള്ളവാ. നമ്മള് ഫിൽറ്ററ് വെച്ചത് ഏഹ് വെള്ളം നല്ലയാണെന്ന് വിചാരിച്ചിട്ടാ നമ്മള് ഉപയോഗിക്കാൻ അത്യാവശ്യം അതും നമുക്ക് പറ്റത്തില്ല നമ്മള് ടെസ്റ്റ് ചെയ്ത് പിടിക്കാനൊക്കെ ചെറിയ പ്രശ്നുണ്ട് അപ്പം അക ഇത്ര കാര്യങ്ങൾക്ക് വേണ്ടി നമ്മള് പ്യൂരിഫയർ വെച്ചിട്ട് മറ്റേത് അങ്ങനേയന്നെ അതായി
കുളിക്കാനൊക്കെയോ?
ആ കുളിക്കാനൊക്കെ നമ്മള് ഫിൽറ്ററീന്ന് എടു
ആ അതെ അല്ലാതെ യൂസ് ചെയ്യാൻ പറ്റില്ല?
ച്ത്പ്പന്താച്ചാല് ചെറിയൊരു കാൽഷേഡ് പോലെ കളറ്ണ്ട് അപ്പ അത് നമ്മ ക്ക് നമ്മുടെ പാ നമ്മുടെ ഹെൽത്തില് അത് ബോഡി ഏ അത് പ്രശ്നമാവുന്നു ഉം അപ്പം അപ്പൊ നമ്മള് ഇത് പ്യൂരിഫയർ ചെയ്യും നമ്മള് ഫില്ലട്ടർ ഇത് ചെയ്ത് അഴുക്കെല്ലാം വേറെ. പോയി നല്ല ശുദ്ധ ജലവല്ലേ അപ്പ നമുക്ക് അതില് വിഷയല്ലാ കാര്യങ്ങൾക്കൊക്കെയെല്ലാം. പ്യൂരിഫയറെന്ന് വെള്ളം എടുകേ ചെയ്യുന്നത്.
ആ മെഷീനല്ലേ അല്ലെ യാഷ ആ മെഷീൻ ആ പ്യൂരിഫയർ നല്ല പൈസ ഉണ്ടോ ഏഹ് അതിന് നല്ല പൈസ
ആ ഇവിടെ വെച്ചന് റേറ്റ്. ആ പത്ത്. പതിന പതിനഞ്ച് പതിനാറ് രൂപംഎങ്ങാണ്ട് ആയെന്ന് തോന്നുന്നു.
ഏഹ് ആ അത്രയൊക്കെ ഉണ്ട് ഞാൻ കേട്ടായിരുന്നു.
ഇവിടേ. നമ്മളിത് മേടി ച്ചിവിടെ അപ്പോ ഇവിടെ വന്നപ്പോ നമ്മക്ക് കിണറുണ്ടരുന്നു. ആഹ് വീ ള്ളം ഇവിടെള്ളൊരുപറഞ്ഞ് കൊഴ കൊള്ളാന്നാ പക്ഷെ നമുക്ക് അത് ഉപയോഗിക്കാ ഒരു ബുദ്ധിമുട്ടാണ് അടുത്തടുത്തൊക്കെ നമുക്ക് വീടുണ്ട് അപ്പോ അതിന്റെ ടോലറ്റും ഒക്കെ ഈ മഴ പെയ്യുമ്പോ അ അതി കൂടെ ഉറവ വരും അപ്പോ നമുക്ക് അതൊരു ബുദ്ധിമുട്ട്. പിന്നെഅതല്ല ആ വെള്ള അധികം നല്ലതാ തല്ലായിരുന്നു. കുറെ നാളായിട്ട് കലോ കിണറിങ്ങനെ കിടക്കുവായിരുന്നു മൂടാതെയൊക്കെ. ഇത്തിരി പഴയ വീടായിരുന്നു നമ്മള്മേടിച്ചത് അപ്പൊ അത് കാരണം ഞങ്ങള് ഉം കുറെ നാള് ഞങ്ങള് ഏഹ് ഇവിടെ വന്ന സമയത്ത് പുറം പണിക്കൊക്കെ ആ വെള്ളായിരുന്നു എടുത്തിരുന്നത്. അകത്തേക്ക് മറ്റെ കു കുപ്പി വെള്ളം മേടിക്കുവായിരുന്നു. ആഹ് നമുക്ക്ത് ബുദ്ധിമുട്ട് ആയത് കൊണ്ട് ഫിൽറ്റർ ചെയ്ത്. കുഴ ഇക്കാന്ന് അടിച്ചത്. കുഴൽക്കിണർ അടിച്ചിട്ട് വെള്ളാവിശ ശരിയാകാത്തോണ്ട് പിന്നെ ഫിൽറ്റർ വെച്ചതും പ്യൂരിഫയർ വെച്ചത്
മ് പിന്നെങ്ങ വീട് മ് അത് പൊളിക്ക ച്ച് വേറെ വീട് വെച്ചോ?
ഇല്ലില്ല. നമ്മൾ ഇത് തന്നെ മെയിന്റനൻസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ താമസിക്കും നമ്മൾ ഇനി വെക്കും. ആ കുറച്ച് നാൾ ഇവിടെ കഴിഞ്ഞട്ട് മോനൊക്ക ഇച്ചരി ആയി കഴിഞ്ഞി പത്ത് വെക്കണ്ടേ മ് പ്പം ഞങൾ രണ്ട് വർഷം അത് കൊണ്ട് മെയിൻ്റെൻസ് പണി ഒക്കെ കഴിഞ് താമസമായിട്ട് രണ്ടു വർഷം കഴിഞ്ഞതേ ഉള്ളൂ.
ആ അതെ മ് അങ്ങനല്ലേ.
ഉം മോന് ച്ചിരി ആയി കയിഞ്ഞിട്ട് മ്
ആ പുതി വേറെ വീട് വെ ക്കാന്ന്ല്ലേ.
ആ
എന്റെ വീട്ടില് കൊയൽക്കിണറ്ണ്ട്. അഹ് വള്ളത്തിനൊന്നും കൊഴപ്പല്ല. ഉം. പിന്നെ അത് കൊയൽ വെള്ളത്തിനൊന്നും കൊഴപ്പൊന്നുല്ല ട്ടോ അങ്ങനെ തന്നെ ക്ക് യൂസെയ്യ നല്ല തെളിഞ്ഞ വെള്ള ക്ഷ ഇബടെ നമ്മള് മ് തൊട്ടടുത്ത വീട്ടില് മഞ്ഞ കളറ് വെള്ളാണ് മഞ്ഞന്നെ നമ്മള് പൊയൊലൊക്കെ മഴ പെയ്താൽ വെള്ളം കലങ്ങി വരൂലേ അ അത് കണ
ആ ഇവിടെ അങ്ങനെ വെള്ളം വരുന്നത് ക്ഷെ നമ്മളെല്ലാം കിളി എ മറ്റേ ക്ലീൻ ചെ ചെയ്യുമ്പഴത്തേക്കും കുറച്ച് ആദ്യം ക്ക് ചെ ചെല സമയത്ത് വലിയ കുഴ ചെല സമയത്ത് നല്ല കളറാവും അത് നമ്മള് ടെസ്റ്റേയിം കാര്യം ആ ടെസ്റ്റേയിം കാര്യം എങ്ങനെ ഈ ഫിൽട്ടർ വെച്ചിട്ടും കൂടു പക്കന അട ഫലി്സ് വെച്ചിട്ട് നമക്ക് ആ ഒരു സിറ്റുവേഷൻ തന്നെ നമ്മള് ഫിൽറ്റർ വെച്ചത് ശരിയായില്ലെന്നാണ് പറയുന്നത് പക്ഷെ നമ്മള് ആഹ് നല്ല ഒരു മഞ്ഞ കളർ എപ്പോഴും ഇല്ല ചില സമയത്തൊന്ന്
അതെ
ഉ ചില സമയത്ത് നമ്മള് യാത്ര ക്ഷ്യമായിട്ടെ പെട്ടെന്ന് തെളിഞ്ഞ് കാണുന്നത്. കുറേ നാൾ അങ്ങനെ കാണും പിന്നെ ട്ടന്ന് പഴയപടി ഒരു കളർ അത് നമ്മടെ ബ ത്ര മുലൊക്കെ മ ബക്കിലൊക്കെ പറ്റ കഴിഞ്ഞ ഭയങ്കര പാടാമ്മ
പോവാനല്ലേ ആ ക്ലോസറ്റ് റ്റൊക്ക മഞ്ഞ കളറാവില്ല ആ
ഉം അതാ വിഷയ അപ്പൊ നമ്മള് അങ്ങനെ പിന്നെ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല നമ്മള് പിന്നെ എന്തായാലും വീടൊക്കെ ഒന്ന് മാറ്റാപ്പഴത്തെ മെ തൽക്കാലം ഇങ്ങനെ പോട്ടന്ന് വിചാരിച്ചു കുഴപ്പമില്ല നമക്ക് വെള്ളത്തിന് വരെ പ്രശ് അങ്ങൊന്നുമല്ല പരമണിക കത് ബ ആഗ വീര് നിർ വെച്ചിട്ടുണ്ട്
ഉം സാധാ കിണറ് കുഴിച്ച വെള്ളം കാണല്ല അവിടെ
നമുക്ക് ഓൾറെഡി ഒരു കിണറുണ്ട് അപ്പൊ അത് ഇങ്ങനെ മൂടി പിക്കുമ്പൾ അത് ഉപയോഗിക്ക അത് മൂടിട്ടരിക്ക പിന്നെ ലൈൻ പൈപ്പ ഒക്കെ ഉണ്ട അവിടെ എപ്പഴും വെള്ളം കാണന്നില്ല. അയപ്പ അപ്പൊ നമ്മള് കൊഴൽക്കെണറ് എങ്ങനെ ഇൻച്ചതോണ്ടു
അപ്പ ലൈൻ പപ് കണക്ഷൻ ന് വീട്ടിലേക്ക് ഇട്ത്തിട്ടുണ്ടാവൂല ലേ
ഇവിടെ എടുത്തിട്ടില്ല ഇമ്മള് വരുന്നേന് മുന്നേയും ഇല്ല
ആ എട്ത് ആ അയ്ന് വേറെ ക്യാഷ് കൊടുക്കണം മാസത്തില് നമ്മള് എടുത്താലും എടുത്തില്ലെങ്കി ലും അത് നമ്മള് അ യിന്റെ കരം അടക്കണം
കരവടയ്ക്കണം പൈസ എടക്കണം അപ്പ നമ്മള് ഞാൻ വിചാരിച്ചു വെള്ളം വരുത്തോ ഇല്ല നമ്മള് പിന്നെ എന്തിന അയ്ലും നല്ലതല്ലേ കൊഴൽക്കണർ കൊണ്ട് നമുക്ക്‌ വെള്ളോം കിട്ടുന്നുണ്ട് ഇപ്പ അഗത്തേക്കാണ് പ്യുരി വേറവുണ്ട് ശുദ്ധജലംധനം കിട്ടുന്നത്
ആഹ് ആഹ്
അങ്ങനൊര് ടെൻഷൻ ഒന്നുഇല്ല
ആഹ്
ഉം
അങ്ങനെ പിന്നെ വെള്ളത്തിന് വെള്ളാണ് അത്യാവശ്യം ഏ നമുക്ക് എന്തിനും ഏതിനും വെ ള്ളം വേണല്ലോ ഉം ഇവിടെ നമുക്ക് വേനലായിട്ടും അങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ട് വന്നിട്ടില്ല അത് കഴിഞ്ഞ വർഷക്ക ഒരു വെള്ളത്തി ഇങ്ങനെ ടാങ്ക് നറയില്ലായിരുന്നു മോട്ടർ അടിച്ചാല് പിന്നെ കൊറച്ച് കഴിഞ്ഞ ഇങ്ങനെ ആയി വരണം അപ്പൊ അന്നേ മെമ്പറ് പറഞ്ഞായിരുന്നു നമുക്ക് ഇവിടെ അടുത്ത് കൊറച്ചന പോവണം ഒരു പൊയെണ്ട് അതില് കെട്ട് വന്നാല് വെള്ളത്തിന് ബുദ്ധിമുട്ടിണ്ടാവൂലാന്ന് പറഞ്ഞായിരുന്നു അപ്പ അയ്പ്പ ഇപ്പ അയ്ല് കെട്ട് അതുകൊണ്ടാണ് തോന്നണ് വെള്ളം പിന്നെ ഇപ്പൊ റിങ് അടിയൊന്നും കണ്ടിട്ടില്ല വെള്ളം നറയും ടാങ്കൊക്കെ നറയ്ണ് ണ്ട് അങ്ങനെ തന്നെ ആവുമ്പോ നമുക്ക് ഒരു സന്തോഷാണല്ലോ വേനൽക്കൊക്കെ വെള്ളം ഇണ്ടാവ പറയുമ്പോ
ആഹ് അതാ
ഗ്രഹം ആണ് രണ്ടു വർഷം മുന്നേ ഒന്ന് ബുദ്ധിമുട്ടിയായിരുന്നു ബുദ്ധിമുട്ടല്ല ഇങ്ങനെ അടി കാണും പിന്നെ ഉണ്ടായി വരണം അടുത്ത വെള്ളം അടിക്കണെങ്കില് ഉം അങ്ങനെയായിരുന്നു ഇപ്പ ആ കെട് ട്ട്ള്ളതുകൊണ്ടാണ് നമുക്ക് പരിസരം തൊ ക്കെ നല്ല എല്ലാരും കെണറ്റില് അത്യാവശ്യം വെള്ളണ്ട്
വെള്ളം ഒണ്ട് അ ഇവിടെ അങ്ങനെ ഒന്നുല്ലാ നമുക്കിവിടെ ഒന്നെങ്കി ഇതുപോലെ കിണ കിണറൊ കൊഴൽകിണറ അല്ലെങ്കി പിന്നെ ലൈൻ പൈപ്പ് ലൈൻ പൈപ്പി തന്നെ എപ്പോഴുംന്നില്ല ഇതുപോലെന്ന ഒന്നര പിന്നെ വേനലായിക്കഴിഞ്ഞാല് അതു ഇല്ല
അങ്ങനെ ഭക്ഷണം ഒക്കെ കഴിച്ചോ മക്കക്ക് ഭക്ഷണം കൊടുത്തോ നേരത്തെ കഴിക്കോ
ഇല്ലടാ ഇവിടൊരു ടൈമൊക്കെ ആവും സമയൊക്കെ ആകും മിക്കറും കാര്യം ചേട്ടൻ വരുമ്പോ ഈ സമയമൊക്കെ ആവും ഏഴ് ഏഴ ട്ടരക്ക്‌ ആവും ആ ആറ് ആറ് മണി കഴിയും ആറാറര ഏഴ് ചെലോ ങ്ങള് ഏഴ് മണി എട്ട് മണിക്കാവും അപ്പം വർക്ക് വർക്ക് അടുത്തുള്ള ദിവസങ്ങളാണെങ്കില് നേരത്തെ വരും അപ്പൊ ഇവിടെ വരുമ്പോ വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ക്കി ഇരിക്കുമ്പോ തന്നെ കുറേ സമയൊക്കെ ആകും പിന്നെ വിശപ്പൊക്കെ വരുമ്പോരു സമയഇവ്ടെ ഞങ്ങള് ലേറ്റായിട്ടാ ഫുഡഴിക്കുന്നത് ഉം പിന്നെ മോന് കൊട് ചെല ദൂസങ്ങളിൽ പോണെങ്കില്‌ പറയുവാണെങ്കി ഞാൻ കൊടുക്കും അല്ല നമ്മള് കൊടു ബേക്കറികളിൽ ഫുഡ് കഴിപ്പൊക്കെ ണക്ക വെ വെശപ്പുള്ള ആള ഒന്നു അല്ല ആ പുള്ളിക്കാരൻ ഇങ്ങോട്ട് പറയുന്ന എപ്പോഴാണോപറഞ്ഞ അപ്പൊ കൊടുക്കും കാര്യം വെശക്കുന്നുണ്ടാപറഞ്ഞ പിന്നെ അത് ട്ടു പോയാ പിന്നെ കഴിക്ക
പിന്നെ ആ സമയം കൊടുക്കണം ആ
കൊടുക്കണം പിന്നെ നമ്മുടെ സമയത്തിനോട് എന്നാ അത് അങ്ങ് മടിക്ക് അയാക്ക് വെശപ്പും പോവും നമ്മള് കൊടുത്താ കഴിക്ക പോവൂല്ല
ആ ആ അപ്പൊ നമുക്കൊരു എ
ഇത്രേം കഴിക്കത്തൊള്ളു പിന്നെ
ആ കെടക്കാനാ വൈകുന്നേരത്തെ കെടക്കോ വർ ക്കിന് പോണോണ്ട് നേരത്തെ കെടക്കോ?
ആ ആ അല്ല പത്ത് പ പ പന്ത്രണ്ട് മണിക്കെ ആവും അപ്പോ പിന്നെ ഈ ഫോണും കുത്തിയിരിക്കും ഒന്നെങ്കി സിനിമേം കണ്ടിരിക്കും ഞാ അതാ വിഷയം ഫോണു ഉം ഒന്ന് ഇല്ലേ
ക്കുന്നത് ഉം
അതാ പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഫ്രീ ആവുന്ന ആ സമയം നമ്മള് എന്നാ ഇവിടെ ഇരിക്കുന്നവരാണേ രാവിലൊട്ട് പകല് വരെ വേറെ പണിണ്ടായിരുന്നു എന്നാലും പകല് പിന്നെ എല്ലാം കഴിഞ്ഞിട്ടൊന്ന് ചെന്ന് കിടക്കുമ്പോൾ ഇതൊന്നു കയ്യിൽ കിട്ടി എടുത്തത് നോ ഇലെല്ല് ഒരു സമാധാനമില്ല
ആ അതെതെ ഞാ ഞാനും ഇവിടെ ഉച്ചക്ക് അമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒറ ങ്ങ്ണ്ക്കെ ഞാൻ ഒറങ്ങണോം നോക്കി നിക്ക മക്കള് മെല്ലെ വാതിൽ തൊർന്നോക്കും ഒറങ്ങുന്നുണ്ടോ ത്തൊണ്ടോവാനെ ഞാൻ ഒറക്ക സമയത്തല്ലേ അവർക്ക് കിട്ടൊള്ളൂ
ആഹ് അതാ ഇവിടെ ഇയാളും കേ ചോയ്ക്കും അപ്പൊ ഞാൻ കൊടുക്കും നമുക്ക് നമ്മള് കൊടുത്തു പോവും ചോദ് ച്ചാ അടങ്ങിയിരിക്കണ്ടേ കുരുത്തക്കേടാവും നല്ല അപ്പ പിന്നെ കൊടുത്തു പോകും അപ്പം ആ ഒ ത്തിരി നേരം ആവുമ്പഴത്തേക്ക് ഞാൻ പേടിപ്പിക്കും കണ്ണിന്റെ താഴെ ചൊമപ്പായി അ അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞോണ്ട് പേടിപ്പിക്കും അപ്പൊ ഇനി എടുക്കത്തില്ലന്നൊക്കെ പ പിന്നെ മ് കളിക്കൻ മ് പിന്നെ ഇങ്ങ് വ പിന്നെ കൊറേ നേരം ഇതുപോലെ ഉച്ച സമയാണെങ്കി കെടന്ന് ഒറങ്ങും ആൾ കുറച്ച് നേരം മ് പിന്നെ വൈകുന്നേ പിന്നെ എണീറ്റ് പിന്നപ്പുറത്തൊക്കെ പിള്ളേരുണ്ട് കളിക്കാനും പിള്ളാരൊക്കെ ഒണ്ട് ഇപ്പ അവര് പടുത്തമില്ലാതെ വീട്ടില് നിൽക്കുന്ന ദിവസം ആണെങ്കിൽ അവരൊക്കെ ഇവിടെങ്ങെനെന്ന് കളിക്കും ക്കാ അവരായിട്ടൊക്കെ പോയിന്ന് കളിക്കാൻ പോ അങ്ങനെ മ്
ഞാൻ പിന്നെ വിളിക്കണ്ട്ട്ടാ
ശോ ആഹ് ശരി ശരി